ഹലോ
കേൾക്കാവോ
ആഹ് പറഞ്ഞോളൂ
എന്തു ചെയ്യായിരുന്നു
ആഹ ഞാന് ഉച്ചഭക്ഷണൊക്കെ കഴിഞ്ഞ് ശകലം സമയം വിശ്രമിക്കായിരുന്നു.
എന്തൊക്കെയായിരുന്നു ഉച്ചഭക്ഷണങ്ങൾ
ഉച്ച ഭക്ഷണം ഞാൻ കഴിവതും സസ്യാഹാരമാണ് കഴിക്കാറുള്ളത് മാംസാഹാരം അങ്ങനെ പൊതുവെ കഴിക്കാറില്ല എങ്ങനെയാണ് ഇയാളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ
ഞങ്ങളടെ വീട്ടില് എല്ലാ തരം ഭക്ഷണങ്ങളും കഴിക്കാറുണ്ട് സസ്യാഹാരവും മാംസാഹാരവും എല്ലാം
ആഹ
അവിടെ എന്തപ്രത്യേകിച്ച് ഉണ്ടാക്കുന്നത്
ഞങ്ങള് രാവിലെ നമ്മക്ക് നമ്മള് പ്രഭാത ഭക്ഷണമായിട്ട് ആവിയിലുള്ള സാധാരണ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെയാണ് ഇഡ്ലി പിന്നെകൊഴുക്കട്ട അങ്ങനെയുള്ളതൊക്കെയാണ് രാവിലെ പ്രഭാത ഭക്ഷണമായിട്ട് ഉണ്ടാക്കാറുള്ളത് ഉച്ചക്ക് ഉച്ചക്കത്തെക്ക് നമ്മൾ കരുതുന്നത് ഇതുപോലെ ഇലക്കറികളൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ സാമ്പാർ അവിയല് പച്ചടി കിച്ചടി അങ്ങനെയുള്ള സസ്യാഹാരങ്ങളാണ് വൈകിട്ടാണെങ്കിൽ ആഹ രാത്രി ആഹാരത്തിന് കൂടുതലായി രാത്രി നമ്മള് ഉണ്ടാക്കുന്നത് കഞ്ഞിയാണ് അതിറെ കൂടെ ഏതെങ്കിലും ഒരു പച്ചക്കറിയുടെ തോരനോ അങ്ങനെയുള്ള അച്ചാറോ ഏതെങ്കിലുമൊക്കെ ആയിട്ടുള്ള വിഭവങ്ങളാണ് രാത്രി ആഹാരത്തിനായിട്ട് ഉണ്ടാക്കാറുള്ളത്
പച്ചടിയും കിച്ചടിയും എന്ത സംഭവം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല
പച്ചടി കിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പച്ചടിയും കിച്ചടിയും ഒക്കെ നമ്മള് ഓരോരോ തരത്തിലുള്ള പച്ചക്കറികൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് പല തരത്തിലുള്ളതാണ് അതിപ്പോം നമ്മള് പച്ചക്കറി ഇപ്പം ഇതില് പച്ചടി ഉണ്ടാക്കുമ്പോൾ പാവക്ക കൊണ്ട ഉണ്ടാക്കാം അതേപോലെ തന്നെ ബീട്രൂട്ട് കൊണ്ട ഉണ്ടാക്കാം അതൊക്കെ നമ്മള് പച്ചടിയായിട്ട് ഉണ്ടാക്കും അ നമ്മൾ ഇതെല്ലാം സാധാരണ നമ്മള് കറികൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ബീട്രൂട്ട് ആകട്ടെ പാവക്ക ആകട്ടെ അതൊക്കെ ചെറുതായി അരിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി പച്ചമുളകല്ലാം നമ്മൾ അതിൽ തന്നെ ഇട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ നല്ല പോലെ അതന്ന് വേവിച്ചെടുത്ത് പിന്നെ നമ്മള അതിലെ പ്രധാനപ്പെട്ട നടന്ന് ഒ നാളികരത്തിന്റെ കൂടെ ജീരകം പിന്നെ ചെറിയ ഉള്ളി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അരപ്പ് അതിൽ ചേർത്ത് അതെല്ലാം അരപ്പ് അതിലെല്ലാം ആയിക്കഴിഞ്ഞ ശേഷം നമ്മള് തൈര് കൂടി നമ്മൾ ചേർത്ത് ത അത് ചേർക്കുന്നതാണ് ഈ പച്ചടി എന്ന് പറഞ്ഞത് പച്ചടി വിഭവം നമ്മള് പാവക്ക കൊണ്ടുണ്ടാക്കാം ബീട്രൂട്ട് കൊണ്ടുണ്ടാക്കാംതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങളുടെ നാട്ടിലെ ഓരോ തരത്തിലുള്ള ഭക്ഷണ രീതികളെ കുറിച്ചും ആഹാര ക്ര മ ങ്ങളെ കുറിച്ചൊക്ക ഒന്ന് വിശദീകരിക്കാം
ഞങ്ങളുടെ നാട്ടില് രാവിലെ പലതരത്തിലുള്ള ഭക്ഷണങ്ങള് ഉണ്ടാക്കാറുണ്ട് അതിപ്പം അപ്പം ഇടിയപ്പം പുട്ട് റാഗി ദോശ അങ്ങനെ പലതരത്തിലുള്ള ഭക്ഷണങ്ങെ രാവിലെ അതിപ്പം ആവിയിൽ വേവിച്ചെടുക്കുന്ന മാത്രല്ല അല്ലാത്തതും ഉണ്ടാക്കാറുണ്ട് പിന്നെ ഉച്ചക്ക് സാധാ ചോറും കറികളും ആണ് ഉണ്ടാക്കുന്നത് പിന്നെ വൈകിട്ട് ചായ അതിനോടൊപ്പം എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കും രാത്രിയും ഉച്ചക്ക് ഉണ്ടാക്കിയ ആഹാരങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ നാട്ടിൽ കഴിക്കാറുള്ളത്
ആഹ പറഞ്ഞോളൂ പറഞ്ഞോളൂ
നി ഏതെങ്കിലും പ്രത്യേകിച്ചുള്ള വിഭവങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടോ?
ആ് ഞാാനതാ ചോദിച്ചത് ഓരോ ജില്ലക്കും അതിൻറേതായിട്ടുള്ള തനത് ശൈലിയിലുള്ള ഓരോ ആഹാരക്രമങ്ങൾ ഉണ്ടാകും അത് ഓരോ ജില്ല അതിന്റതായിട്ടുള്ള അവരുടേതായിട്ടുള്ള ആ ഒരു പ്രാദേശിക ആ നാട് ത അവരുടെ ആ ഒരു സ്ഥലത്തിന്റേതായിട്ടുള്ള ഇത്തിരി പ്രത്യേക ഇതുണ്ടാവും ഇപ്പൊ നമ്മൾ തന്നെ നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നമുക്ക് ഓരോ സ്ഥലങ്ങളിലെ പ്രത്യേക വിഭവങ്ങളെ കുറിച്ച് കാണാം ഇപ്പൊ പാലക്കാട് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് രാമ ഇഡ്ഡലിന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം അതാണ് അതിന്റെ മാർദവും അതിന്റെ രുചിയും അതിന്റെ തനതായിട്ടുള്ള സ്വാദും അത് എല്ലാ ഒരു ഹ് എല്ലാ വിഭവങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന അനുഭവമാണ് രാമശ്ശേരി ഇഡ്ഡലി അത് അതേപോലെ തന്നെ ഇപ്പ നമ്മള് പായസ് പ്പ ങ്ങളെ കുറിച്ച് പറയുമ്പോൾ അമ്പലപ്പുഴ പാൽപായസം ന്ന് പറയുന്നത് അതുണ്ടാക്കുന്നതിന്റെ കൂട്ടും അതിന്റെതായിട്ടുള്ള രീതികളിലുള്ള വ്യത്യാ വ്യത്യസ്തതകളുമാണ് അതിനെ ഒരു പ്രത്യേക രീതില് അയിനെ രുചി വൈവിധ്യം ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ നിങ്ങടെ നാട്ടില് ഉണ്ടാക്കുന്ന ഏതെങ്കിലും പ്രത്യേകിച്ച് വിഭവങ്ങളെ കുറിച്ചൊക്കെ ഇതിലൊന്നു പറയാമോ
ഞങ്ങളെ നാട്ടി പ്രത്യേകിച്ചങ്ങനെ വിഭവങ്ങളൊന്നു ഒണ്ടാക്കാറില്ല എല്ലാരും ഒണ്ടാക്കുന്ന കൂട്ടത്തി ത്തേ ഉള്ളൂ
ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ ഏത് പ്രത്യേക ഏതെങ്കിലും വിശേഷ അവസരങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ ഏതൊക്കെയാണ് അങ്ങനെയുള്ള തായി ട്ടുള്ള പ്രാദേശിക തരത്തിലുള്ള ഏതെങ്കിലും വിഭവങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ വെന്നാണ് ഉദ്ദേശിച്ചത്
പ്രാദേശിക ഉത്സവ ഓണത്തിന് പ്രത്യേകിച്ച് മലയാളികൾ ഉണ്ടാക്കുന്നത് സദ്യയാണ് സദ്യയിൽ കുറെേ തരം കറികൾ ഒണ്ടാകും ചോറുൺ ണ്ടാവും പപ്പടൊണ്ടാവും വ്യത്യസ്ത തരം പായസങ്ങളൊണ്ടാവും പിന്നെ ഇനി പെരുന്നാള് പെരുന്നാളിന് എല്ലാരും ഉണ്ടാക്കുന്നത് ബിരിയാണി ഇപ്പൊ പ്പിന്നെ എല്ലാരും മന്തി ഒണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഓരോ സംസ്കാരം വരുംന്തോറും വ്യത്യസ്തത വരുന്നുണ്ട്ന്ന് വെച്ചാല് പണ്ട് ഉണ്ടായിരുന്ന സംസ്കാരങ്ങളല്ലേ ഇപ്പൊ നിലനിൽക്കുന്നത് ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങൾ കൂടി എല്ലാവരും എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാറുണ്ട് അപ്പം ഭക്ഷണത്തിന്ഒരു പുതുമ തോന്നുന്നില്ല പണ്ടായിരുന്നു ഇതൊക്കെ വളരെ കുറച്ച് അളവിൽ മാ ത്രം കിട്ടിക്കൊണ്ടിരുന്നത്
അതെ അതെ ഇപ്പൊ എല്ലാ വീ ടുകളിൽ എല്ലാ ഗൃഹാന്തരീക്ഷങ്ങളിലും ഇപ്പം കുട്ടികൾക്കാകട്ടെ മുതിർന്നവർക്കാകട്ടെ എല്ലാ തരത്തിലുള്ള ഭക്ഷണരീതികള് ആഹാരക്രമങ്ങൾ എല്ലാവരും ഇപ്പൊ പിന്തുടരുന്നുണ്ട് പണ്ട് കാലത്ത്ന്ന് പറഞ്ഞാൽ പഴമക്കാര് മു ത്തശ്ശിമാരുടെ കാലത്തൊക്കെ അവര് പറമ്പുകളിൽ നിന്ന് ശേഖരിച്ചെടുക്കുന്ന കപ്പ ചേമ്പ് കാച്ചിൽ പോലുള്ള വിഭവങ്ങൾ മാത്രമേ അന്ന് അത് അവർ ഉപയോഗിച്ചിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അ തിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇതായിട്ടുള്ളത് അവർക്ക് അവരുടെ ആയുസ്സും ആരോഗ്യവും അതുപോലെ തന്നെ കൂടുതൽ ഉണ്ടായിരുന്നന് ഏറ്റവും വലിയ തെളിവാണ് അവരുടെ പണ്ടത് ത്തെ ആഹാരക്രമങ്ങൾ ഇന്നാകട്ടെ രുചി വൈവിധ്യങ്ങൾക്ക് വേണ്ടി ആ തലങ്ങും വിലങ്ങും പായുന്ന ഇപ്പൊഴത്തെ ജനതയ്ക്ക് ആ ഒരു സമയത്ത് കിട്ടുന്ന രുചി മാത്രം ആലോചിച്ചു കൊണ്ട് അവരത് കഴിക്കുന്നു ഭക്ഷിക്കുന്നു ഔ പിന്നത് കാലാന്തരത്തിൽ അത് ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് പരിണമിക്കുമ്പോഴാണ് നമുക്ക് അതിന്റേതായിട്ടുള്ള ദോഷവശങ്ങളെ കുറിച്ച് മനസ്സിലാകുന്നത്
പണ്ടാണെങ്കിൽ ചെ റിയ വീടുകളായിരുന്നു അപ്പൊ അതിനോടനുബന്ധിച്ച് കൊറേ അധികം സ്ഥലങ്ങളുണ്ട് അവർക്ക് കൃഷി ചെയ്യാന് ഇപ്പ ഇപ്പം ഓരോ വീടിനോടടുത്ത് തൊട്ടടുത്ത് വീടുകളാ അപ്പൊ കൃഷി ചെയ്യാൻ സ്ഥലങ്ങളില്ല പ്പൊ മട്ടുപ്പാവിൽ കൃഷി ചെയ്യാൻ അങ്ങനെ ആൾക്കാരും തുനിയുന്നതു ഇല്ല കൃഷി എല്ലാവർക്കും പ്പൊ ഇഷ്ടമുള്ളൊരു മേഖലയല്ല കാരണം കായികാധ്വാനം അല്ലെങ്കിൽ ശരീരധ്വാനം കൂടുതലുള്ള ഒരു മേഖലയാണ് എല്ലാവരും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ജോലികളിലേക്കാണ് ഇപ്പോൾ ഏർപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്പൊ ഫാസ്റ്റ് ഫുടൊക്കെ പെട്ടെന്ന് നമുക്ക് സുലഭമായി കിട്ടും പൊറത്തു പോയി കഴിക്കാം അല്ലെങ്കിൽ റെഡി ടു കുക്ക് ഫുഡിപ്പം വാങ്ങാൻ കിട്ടും അതൊക്കെ നമുക്ക് കഴിക്കാൻ സാധിക്കാം അതുകൊണ്ട് ആരും ഇപ്പം ശരീരം അധ്വാനിക്കുന്ന ജോലികൾ ചെയ്യാറില്ല അതാണ് വാസ്തവം
ഉം തെ അതെ ഒരു പരിധി വരെ ആ മനുഷ്യ ജനതക്ക് കൂടുതൽ അവർക്ക് ആ ശാരീരികാധ്വാനം ചെയ്യാതെ തന്നെ അപ്പപ്പം നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന ഇതേപോലുള്ള പകുതി വെന്ത ആഹാരങ്ങൾ തന്നെ കാവറുകളിലാക്കി നമുക്ക് കിട്ടുന്ന ആ ഒരു രീതിയണിപ്പോൾ എല്ലാവരും പിന്തുടരുന്നത് പക്ഷെ അതിന്റെ ദൂഷ്യ ത്ത് വശങ്ങൾ നമ്മുക്കത് ഭാവിയിലാണ് നമുക്കത് ലഭിക്കാൻ പോകുന്നത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഇപ് നമുക്ക് കണ്ടുവരുന്ന ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ മാരക ആയിട്ടുള്ള ക്യാൻസർ പോലുള്ള അസുഖങ്ങള് പണ്ട് പണ്ട് കാലങ്ങളിൽഒന്നും ഇതൊന്നും കേരളത്തിലൊന്നും ആ കേട്ട് കേൾവി പോലും ഇല്ലാതിരുന്ന അസുഖങ്ങ ങ്ങളാണിപ്പം നമ്മൾ നിത്യ ഉപയോഗ വച്ചൊണ്ടിരിക്കുന്ന ഈ വസ്തുക്കളിൽ കൂടി നമുക്കത് ശരീരത്തിൽ അതിന്റെ അണുക്കൾ അത് പ്രവേശിക്കുകയും നമുക്കത് ഭാവിയിലത് വളരെ ദോഷം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്
കാരണം ഭക്ഷണത്തിൽ തന്നെ മായം കലർന്ന ഭക്ഷണാണ് അത് കഴിക്കുന്ന നമുക്ക് ഭാവിയിലന്നല്ല ഇപ്പ തന്നെ അതിനുള്ള അസുഖങ്ങള് വരുന്നുണ്ട് ചെറിയ കുട്ടികളെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ജനിക്കുന്ന കുഞ്ഞു മക്കൾക്ക് കണ്ണു തന്നെ കാണാൻ പറ്റ് ത്തില്ല എന്നാ വയസ്സായ അമ്മൂമ്മമാരെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പഴും കാഴ്ച ശക്തി ഉണ്ട് കാരണം അവർ അന്ന് കഴിച്ച ഭക്ഷണങ്ങളുടെ ആരോഗ്യവും ആയുസു ആണ് അവരിപ്പഴും നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ഒരുപക്ഷെ കായികാധ്വാനം ചെയ്യാന് മുതിർന്നവർ തെ ക്ക് നമ്മളെക്കാൾ കൂടുതല് പറ്റും കാരണം അവര് പണ്ട് പറമ്പിലൊക്കെ കൃഷി ചെയ്തിരുന്നുന്നത് കൊണ്ട് പ ഇപ്പൊ നമ്മളൊരു കൃഷി പോലും ചെയ്യാത്തത് കൊണ്ട് നമുക്ക് അത്രയും ചെയ്യാനും പറ്റത്തില്ല
നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഒരു കാര്യമായിരുന്നു പണ്ട് കാലങ്ങളില് മുത്തശ്ശിമാര് ആ അരകല്ലുകളിൽ അരയ്ക്കുന്ന രീതി ആ ട്ട് കല്ലിൽ ആ അരിമാവ് ദോശ ഉണ്ടാക്കാനും ഇഡലി ഉണ്ടാക്കാനും ഒക്കെ അതെല്ലാം ഉ ണ്ടായിരുന്ന കാലം ഇപ്പോളത് ഒരു ഒരു വീടുകളിൽ പോലും അങ്ങനുള്ള ഒരു സാധനം പോലും ആരും ഉപയോഗിക്കാതെ എല്ലാവരും പുതിയ ഏ പുതിയ സാങ്കേതിക വിദ്യയിലുള്ള ഉപകരണങ്ങളാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അരി അരക്കാനോ അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങൾക്കൊന്നും ദേഹാധ്വാനമില്ലാതെ നമ്മള് യന്ത്രങ്ങളിൽ കൂടിയാണത് മുഴുവൻ നമുക്ക് ലഭ്യമാകുന്നത് അതുകൊൺ ശരീരത്തിലെ ഇപ്പൊ കൊഴുപ്പ് കൂടിയിട്ടുള്ള അസുഖങ്ങൾ ന്ന് പറഞ്ഞ് വേറൊരു രീതിയിൽ ള്ള അസുഖങ്ങൾ ഇപ്പോൾ ചെറുപ്പക്കാരിലും ആകട്ടെ മുതിർന്നവരിലും ആകട്ടെ എല്ലാവരിലും ഇത് കണ്ടുവരുന്നുണ്ട്
എന്നാ ഞാൻ നിർത്തുവാണേ
ആഹ് ശരി ശരി